ആഹ് ആഹ് കേൾക്ക്ണ്ട് എന്താ വർത്താനം, ഹലോ ഹലോ ആഹ് അപ്പൊ എടുക്കണ്ട് അ റെയ് പോവുന്നുണ്
ആഹ് റേഞ്ച് പോവ്ണ്ട് എന്താ
ആഹ് അറേഞ്ച് നല്ലർത്താനം
ഉ ഉ ഉ
എന്താ ഫാഷൻ ഡിസൈനിങ്ങിലൊക്കെ ആയി ഓ, ഫാഷൻ ഡിസൈനിങ്ങിൻ പോണ പറഞ്ഞില്ലേനോ ഏഹ് അയ് ശരി
ഇപ്പൊ ചെയ്തോണ്ടിക്ക്ണ്ട്, പഠിപ്പ് ഏകദേശം ആയിട്ടുണ്ട് ആറു മാസത്തെ കോയിസ് എയിനു
അത് ശരി ഇപ്പൊ എത്രായിപ്പോ പഠി
ഇപ്പോ നാലു മാ, നാലു മാസം കഴിഞ്ഞിപ്പോ ഇപ്പോ പോകലു തുടങ്ങിയിട്ട്
ഏഹ് അയ്ശരി പിന്നെ അടിക്കാനൊക്കെ പഠിപ്പിക്കുണ്ടാവൂലേ അവിടെ തുടക്കം മുതല് പഠിപ്പിക്കുണ്ടാവൂലേ
പിന്നെ ഹാൻഡ് വർക്ക് ചെയ്യാൻ ല്ലത്, എല്ലാതും ഉണ്ടായി എല്ലാ പഠിപ്പിക്കല്ലുംണ്ട് അവര് അപ്പൊ ഞമ്മുക്ക്പ്പോ ഒര് കുട്ടിക്ക് ഒരു മ ടീച്ചർ എന്ന നിലയിലാണ് അവര് പഠിപ്പിക്കണത് മെയിൻ ടീച്ചറ്മാര് വേറെ ഉണ്ടാകും ഇത് ഞമ്മൾക്ക് മുന്നേ വർക്ക് ചെയ്ത് അവിടുന്ന് ഇറങ്ങിയ ആൾക്കാരുണ്ടാവുല്ലോ അവരാണ് ഇപ്പൊ നമുക്ക് ക്ക്‌ണ്ടാവുക, ഇനി ഞമ്മുക്ക് ഈ ആറു മാസം കഴിഞ്ഞിട്ട് ഞമ്മുക്ക് അവര് നമ്മുക്ക് സെലക്ട് ചെയ്ത് തരും ഇന്ന വർക്ക് ചെയ്യണംന്ന് പറഞ്ഞാണ്ട് മെയിൻ ടീച്ചറത് നമുക്ക് സെലക്ട് ചെയ്തു തരും ന്നെങ്കിലെ ഓര് ഒരെട് മാർക്ക് ത സർട്ടിഫിക്കറ്റ് തരുള്ളൂ ആ സർട്ടിഫിക്കറ്റ് കിട്ടണെങ്കില് ഞമ്മക്ക് ആദ്യം ക്ക് ഓര് ഓര് തരുന്ന വർക്ക് ഞമ്മൾ ചെയ്ത് കൊടുക്കണം
ആഹ് അങ്ങനെ ആഹ് അപ്പം ഇത് ഓരോ ദിവസം ഓരോ വർക്കയ്കാരം തരാ
ആഹ് ആഹ് അതെ ഫസ്റ്റ് ഒരു മാസത്തിന ഒരു മാസൊതൊക്കെ ഞമുക്ക് ഇത് എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ അതിനെ കുറിച്ചുള്ള പഠിപ്പിക്കൽ എയ്കാരം, അത് കഴിഞ്ഞ് പിന്നെ ഞമ്മ ആഹ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞമ്മക്ക് ചെറിയ, ചെറിയ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അതേമാതിരി ഹാൻഡ് വർക്ക് ആയാലും ആഹ് സ്റ്റിച്ചിങ് കായി ചെയ്യിക്കും സ്റ്റിച്ചിങ്ങിന്റെ പഠിപ്പിക്കും പിന്നെ കഴിഞ്ഞേന് ശേഷാണ് ഞമക്ക് ഹാൻഡ് വർക്കിന്റെ കാര്യങ്ങളൊക്കെ ഞമ്മക്ക് ആഹ് ഹാൻഡ്‌വർക്ക് ചെറിയ ചെറിയ ഫ്ലവറ് അങ്ങനെ ഞമ്മള് ഈ ചെറിയ തരത്തിലുള്ള ആൻഡ്രോയിഡ് ഈ ആഹ് ഈ ഇതൊക്കെ ഇങ്ങനെ തുന്നിപ്പിക്കും ഞമ്മളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കും അതില് നമ്മുക്ക് കിട്ടിയാലാണ് ആഹ് അത് നമുക്ക് റെഡിയാക്കി റെഡി ആയിക്കണ്ട് അതിന് ശേഷം പിന്നെ വലിയ വർക്ക് തരും പിന്നെ അതില് റിൽ ഇതൊന്നുകൂടെ വെ തരും അങ്ങനെ ഓരിങ്ങനെ
ഓല് ഇങ്ങനെ ഓലതിമേല് ശീലം മ്മെ ചാടിങ്ങനെ തുന്നിപ്പിച്ച അതില് ഫസ്റ്റ് ചെയ്യാം അങ്ങനെ പഠിപ്പിക്കല്ല ചെയ്യാ ആഹ് പിന്നെ നമ്മള് ആഹ്
അതൊക്കെ ചെറിയൊരു ശീലമേല് ഇങ്ങനെ ചെയ്ത് കാണിച്ചു തരുള്ളൂ
കാണിച്ചരുള്ളൂ ആഹ് ഫസ്റ്റ് നമ്മള് വര വര ചാണ്ടണല്ലോ നമ്മള് ചെയ്യയ്മല് ല്ലേ
ആഹ് അതെ ആഹ് വരച്ചെടുക്കും നമുക്ക് വേണ്ട ഡിസൈൻ ഏതാന്ന് വെച്ചാല് നമ്മള് ചിത്രം വരച്ച് കൊടുത്താണ്ട് ആ അയമകൂടെ സ്റ്റിച് കൊടുത്താ മതി അയന് നമ്മുക്ക് ഓര് കാണിച്ചു തരും ഞമ്മള് കൂടെ തന്നെ ഓരുണ്ടാവും എന്നേ ഞമ്മക്ക് കാണിച്ച് ത ഞമ്മള് ഓര് പറയുന്നതിനനുസരിച്ചിങ്ങനെ ഞമ്മള് ചെയ്ത് കൊടുത്താ മതി നമ്മള് ഒരു ആദിക്ക് ആദ്യോക്കൊക്കെ ചെറിയ പൂക്കളാവര് പറ പിന്നെ ഒരു മൂന്ന് മാസക്കാവുമ്പോ പിന്നെ ഓര് അയ്ലേറേ ഒന്നൂടെ വല്ല്യെ വലിയ വലിയ പൂക്കള് കാണിചെരും വലിയ ഒന്ന്കൂട അയ്ലേറേ ഒന്നുട ബുദ്ധിമുട്ട്ല്ല സൈസ് പിന്നെ അത് സക്സസ്ഫുള്ളാക്കി കൊടുത്താല് പിന്നെ അതിലും വല്ത് തരും അങ്ങനെണ് ഓര് ഈ ഒരാറ് മാസങ്കൊണ്ട് ഞമ് മക്ക് മുയവനായ സ്റ്റിച്ചിങ്ങും ഹാൻഡർക്കും കാര്യങ്ങളും നമക്ക് പഠിച്ച് പോരാ അവ്ട്ന്ന് സർട്ടിഫിക്കറ്റുണ്ടാവും ആ പിന്നെ ഓര് ഒര്ക്കന്നെ വലിയൊരു തുണിശോപ്പ്ണ്ട് അപ്പൊ അ അതീ ല്ലേ ഹാൻഡർക്കും കാര്യള് മ്മള് നമ്മളെ കൊണ്ടിങ്ങനെ ചെയ്യിപ്പിക്കുചെയ്യും നമുക്കന്നെ ജോലി അയ്ലൺ
ആ അവിടന്നെ ജോലിം കിട്ടുല്ലേ അങ്ങനായോണ്ട് സുഖ ല്ലേ ഉം
അവടന്നെ കിട്ടും
ആഹ് ചെൽത് എന്താ ആറ് മാസം ഒരു ഒരു കൊല്ലത്തിന്റെ കോഴസ് ണ്ടല്ലോ
ആഹ് അതുണ്ട് അത് പിന്നെ ആ അത് പിന്നെ അയ്ല് അയ്നൻസരിച്ള്ള ക്വാളിറ്റില്
കോളിറ്റ്യേക്കാരം ഉം ആഹ്
ഷീന് കാര്യങ്ങള് അതൊക്കയ്ല് പഠി സുണ്ട് വലിയ വലിയ ഈ അറബിക് ഡിസൈലൊക്ക റയുമ്പോ പലേ യാതി രീതിലൊക്കെ ണ്ടാവലോ ഈ മുത്ത് മാത്രം വരുണെ ഡിസൈനും കാര്യങ്ങളൊക്കായ്ട്ട് വരുണെ അതൊ ക്കയ്ല് ഓല് ഉപഠിപ്പിക്ക്ണ്ട് ഇതില് പ്പ ഞമ്മക്കർഞാല് ഈ ലെഹങ്ക അതേമാരി ഫ്രോക് അത് പക്കല് ല അതൊക്കെ എങ്ങനെ ണ്ടാക്ക ആ ആ കുട്ടികളുടുപ്പ് ഞമ്മക്ക് വാണ്ട ഡ്രുസ്സ്കള് ടോപ്കള് അങ്ങൻത്തക്കെ നമ്മക്ക് ചെ നമ്മക്ക് ഹാൻ വർക്ക് ചെയ്ത് കി ചെയ്യാ ഓരന്നെ കട്ടെയ്ത് കാൺച് പ ഠി ച്തരും പ്പാദ്യക്കൊരു ടോപ് ഒക്കെ എങ്ങനെയ സ്റ്റിച്ച് അട്ച്ചല് ന്നില്ല വെട് ആദിക്ക് വെട്ടലെങ്ങനെ ന്നോല് പഠിപ്പിച് തരാ
പട്പ്പിക്കല് ആ പിന്നെങ്ങനെ അടിക്കണ പിന്നെ ങ്ങനെ തുന്നണ അങ്ങനെക്കാ
അത് കയ്ഞ്ഞ ശേഷണോരീ ആൻ വർക്ക് പഠിപ്പിക്ണത് അ ന് ശേഷ ആവുമ്പളെ ഇതൊക്കെത്തൊള്ളൂ അ ആ ആ എല്ലതു അയ്ലെല്ലാം ഉൾപ്പെടും
ആഹ്
ഞാനൊക്കെ അമ്ക്കൊര് മനക്കര്ത്ത് അമ്മക്കൊരൊറപ്ണ്ടായാല് അമ്മക്ക് കയ്ചിലാവാ കയ്യും നമ്മക്ക് ന്നെ ഈ ഒര് സംഭവ ഞമ്മക്ക് ഉം നല്ല ശ്രദ്ധ വാണം കാരണം ഒരിഞ്ച് പേയച്ച നേര ആ സൂചി കുത്തണ ടൈമ് നമ്മള കൈയ്യിന് വരെ കുത്താൻ സാധ്യത ഇണ്ട് എത്രോ വട്ടം ഞമ്മക്കാദ്യോക്കെ പരിചയണ്ടാവലല്ലോ അപ്പൊ എത്രോ വട്ടം ഇങ്ങനെ കുത്തും പരിചയല്ലാത്തൊണ്ട് ആഹ് ആഹ് പിന്നെ ഇങ്ങനെ ശീലാവും പിന്നെ ഇങ്ങനെ എൾപ്പെൾപ്പ ഇങ്ങനെ
ആഹ് അതെന്നെ ആഹ് ഇങ്ങളട്ത്ത് റേ റ്റൊക്ക നല്ല റേറ്റ് ഇണ്ടാവൂലേ പഠിക്കണെങ്കി കൊർച്ചാത്യാവശ്യം
വെല്ലേ റേറ്റൊന്നുല്ല നമ്മള് ആറ് മാസ താവുമ്പ മ്മക്കൊര് മൂവ്വായിരം രണ്ടായിരത്തഞ്ഞൂറ് ആ ലെവൽല വര ണ്ടായ്രത്തഞ്ഞൂറ് മൂവായിരം ആ ഒര്ലെവല് മാസമാസ ഇങ്ങനെ ഞ്ഞൂറ് രൂപി ച്ചെ കൊട്ത്താ മതി ഞാൻ ചോദിച്ചിന് ഒരു മാസ്ത് പ്പ് ന്ത ഒരു വർഷത്തൊക്കെ ഞാൻ ചോയ്ച്ചിന് അപ്പൊലറഞ് ഒരേകദേശോരെ എട്ട് എ എട്ട്രൂപ്യാ ആ ലെവലെരു റഞ്ഞ പിന്നെ നമക്കീ ലഹ ആഹ് പിന്നെ നമക്കീ ലഹങ്കീ കാര്യങ്ങളൊക്കെ പഠ ആഹ് ആ ഈ ലഹങ്കയും കാര്യങ്ങളൊക്കെ പഠിച്ചു കിട്ടിയാല് ആ ആ അതെ ന ഈ ലെഹങ്കയും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്തലും അതി മേല ഈ ആനിേഴ ചെയ്തലൊക്കെ പഠ് മറ്റ പിന്നെ അമ്മക്കന ഒരു ഇതൊക്കെ ചെയ്ത് ചെയ്ത് ചെയ്ത് ഇങ്ങനെ പോരാലോ ഒരുവിധൊക്കെ മോഡല പിന്നെന്ന കൊറച്ചൊക്കെ യൂട്യൂബിൽ നോക്കിയാണ്ട്
ഏഹ അയി കൊറ യൂട്യൂബ് നൊക്കെ പറയാ പഠിക്കാലോ അപ്പൊ അങ്ങനെയല്ല കുറേ ആൾ
ഇപ്പ ആരും കൊറെ് സ്റ്റിച്ചിങ് പഠിക്കാൻ പോയിട്ടല്ല ഇപ്പ അതിന് സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് അതിനന് പറ്റിയ മെഷീനും കാര്യങ്ങളും ഒക്കെ ഇപ്പോ വരുണ്ടുണ്ട്
ഏ ഇപ്പ എന്താച്ചാ മെഷീൻ ഉണ്ട് അതിനനുസരിച്ചില്ലേ അടിക്കാനോ ഒക്കെ ഇണ്ടല്ലോ
ആ അതെ നമ്മള് ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മക്ക് ഇതൊ പോയി പഠിച്ചാ നമുക്ക്തി എ എൻ എസിലെ കോളിറ്റിയിലെ പഠിക്കാന്ന് കരുതിയിട്ടാണ്
ആഹ് നമ്മള് യൂട്യൂബിൽ നോക്കി പഠിക്കണോ അതും പോയി പഠിക്കണോ വേറെയാണ്
ആ അത് രണ്ടും രണ്ടാണ് ആ നമ്മൾ ചെന്ന് പഠിക്കുമ്പോ ഓല് അതിന്റെ മുഴുവൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞഞ് നമ്മള് അത് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവവാ യൂട്യൂബ് കാണുന്ന മാതിരില്ല യൂട്യൂബില് കാ മെയിൻ ആയിട്ട് സ്റ്റിച്ചിങ് ആണ് അയില് വരുന്നത് അത് ഈ ഹാൻഡ് വർക്ക് വല്ലാതെ കാണിക്കൂലോ അല്ലേ പിന്നെണ നമ്മളിങ്ങനെ നമുക്കൊരു ഉറപ്പാണ് നമ്മുക്ക് ഇത് ചെയ്യാൻ കഴിയും എന്ന് ഇല്ലെരു കോ
ആഹ് അത് വാണ് അല്ലെങ്കി ച് ഉം നമുക്ക് ചെയ്യൻ കയൂല പറഞ്ഞന്നാ ചെയ്യാൻ തീരെ കയ്യൂല
പിന്നെ ഞമ്മക്ക് ഞമ്മക്ക് കി കിട്ടിയാല് എന്താ ഈ വീട്ടിലിങ്ങെ വെറുതെ ഇരിക്കുമ്പോ നമുക്കൊരു ചെറിയൊരു വരുമാനം ആവും ചെയ്യും
ആഹ് അതാണ് നമ്മള് പഠിച്ച കൊറേണ്ട് ഞമ്മ വാണെങ്കിൽ കടകളിൽ കൊണ്ട് വിക്കെക്കെ ചെയ്യാലോ ഞമ്മ ഉണ്ടാക്കിയാലേ നമ്മള് ആഹ് ആഹ് നമ്മളിപ്പോ ഒരു പേജ് തുടങ്ങിയാൽ മതി ഇൻസ്റ്റയിലൊക്കെ
അതെ അതെ ആഹ് ആഹ് ഇപ്പൊ ഞങ്ങക്ക് മുന്നേ തൊടങ്ങിയ വർക്ക് ചെയ്തൊണ്ട് പഠിച്ചോണ്ട് നിന്നീന്യെ അഹ് എന്താ കുട്ടികള്ണ്ട്. അവർക്കിപ്പോ വലിയ വലിയ ഈ മാരേജിനൊക്കെ ഇടാല്ല ഫ ഫംഗ്ഷനൊക്കെ ഇടാൻല്ല. ഡ്രസ്സിന്റെ ഡിസൈനിങ് ആണ്. ഓൽക്ക് വർക്ക് വര്ന്നത്. അപ്പൊ ഈ വരുന്ന കസ്റ്റമേഴ്സ് കാണിക്ക കൊടുക്കും കാണിച്ചു കൊടുക്കും. ഇന്നെ ഡിസൈനിങ്ങാ വേണ്ടത് പറയുമ്പം. ഓല അത് ചെയ്തു കൊടുക്കും. ഓല ചെയ്തു കൊടുത്താല് അയ്ന്ല്ലെ. ആ അയ്ല്ല പൈസ ഓർക്ക് കിട്ടും ചെയ്യും. ഈ ഞമ്മള ഈ സ്കൂള്ന് അതിന് ചെറിയൊരു ഭാഗം കാല് കാൽ ഭാഗ്യം ഓല് സ്കൂൾ ടിച്ചേയ്സ് മാങ് നൊള്ളു. ബാക്കി ഇവർക്കാണ് ബാക്കി മുഴ്വൻ ഇവർ കൊടുക്ക അപ്പ ഞമക്ക് പൈസ കിട്ടുമ്പ ഞമക്കയ്ന് കിട്ടി പഠിക്കാനൊരു ഇൻട്രസ്റ്റ് തോന്നല്ലോ.
ആഹ് ശെരിയാണ് അമ്മുക്ക് പൈസിം കിട്ടും. നമ്മള് അടിച്ചെടുക്ക്ണേന്.
ആഹ് ആഹ് പിന്നെ നമ്മുക്ക് ഇൻട്രസ്റ്റ് കൂടൊള്ളൂ ഞമ്മക്ക്. ഒരു വരുമാന ആയി. ഇന്ന്ള്ളൊരു ഇത് തോന്നും അപ്പൊ നമക്ക് വീണ്ടും വീണ്ടും നമ്മുക്കിനെ അടിച്ചെടുക്കാൻ തോന്നും.
ആഹ് ആഹ് അതെന്നെ
ഇത് വീട്ടിലിങ്ങനെ വെറുതെരിക്കുമ്പോ ഏതാനും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യ്ണ നല്ലത്. ഇപ്പോഴത്തെ കാലത്ത് ഒരാള് മാ ആ ഇപ്പത്തെ കാലത്ത് ഒരാൾ മാത്രേ നമക്ക് ആശ് രി കഴിയാൻ വയ്യല്ലോ. നമുക്ക് നമ്മുടേതായ കാ കാര്യങ്ങള് നിറവേ.. ങ്കിൽ ഞമ്മക്ക് വർക്ക് ജോലാണം. മറ്റുള്ളവരെ ആശ്രയിക്കാതെ നിന്നാല് സ്വന്തം കാൽ നിൽ
ആനത്തക്ക്ണ്ടോ? ഉം പിന്നെ ഇപ്പൊ ആർക്കും ജോലി ഇല്ലാതോല് ഇല്ലാണും. ഇപ്പ എന്തെങ്കിലും ആയിട്ട് പഠിക്കാണ് എല്ലരും ഉം.
തന്നെ ഇപ്പൊ കൊറേ ആൾക്കാര് ഇങ്ങനെ ചോദിക്ക്ണ് ഇണ്ട്. ഈയൊരു ബാച്ച് കഴിഞ്ഞിട്ട് ഞമ്മക്ക് ഒന്നൂടി സ്കൂൾ ഒന്നൂടെ.. പുരൊ ഒന്നും കൂടി വല്താക്കണം ന്നാണ് ഞങ്ങളെ തീരുമാനം. അവിടെ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറ്ഞ്ഞു. നമ്മുക്കിപ്പ ഇതില്.. ആഹ് ആഹ് ഇതില് ഇപ്പോ മെച്ചം കൂടി കൂടി വരലൊടങ്ങീന് കാര്ണം ഇപ്പോ ഓരോ ടീച്ചേഴ്സും ഇങ്ങനെ. ഒരു കുട്ട്യേളെ നിന്ന് പഠിപ്പിക്കുമ്പളേ അതുകൊണ്ടാണ് മെച്ചം കൂട്ണത്. അല്ലെങ്കില് ഈ മെ അല്ലെ ആഹ് ആഹ്. അതെ നമ്മള് ഈ പി ഞാനെ ടീച്ചേഴ്സാളാണ് ഈ ഫ്രണ്ട്സേ ളമാതിരിയാണ്. നല്ല കൂട്ടും വർത്താനും നമ്മുക്ക് വാണ്ട്യ എന്താന്ന് വെച്ചാ.. നമുക്ക് സ്വന്തം വീട്ടില് എങ്ങനെ ഫ്രീഡം. അതാണ് അവിടുത്തെ ഫ്രീഡം. നമുക്ക് നമ്മള ഇഷ്ടം ല്ല.. രീതിയിലാണ് നടക്ക എന്തും പറയാ എന്തു കളിക്ക എങ്ങനിം ചിരിക്ക സം സാരിക്കാ അതിനൊന്നു ഒരു കൊഴപ്പുല്ല. അത്ര ഒരു ഫ്രണ്ട്ലി ആണ് ടീച്ചേഴ്സ് ആയിട്ട്. അതോണ്ടാണ് ഇത്ര ഒരു മെച്ചപ്പെട്ട് പോയത്. ഇത് ഇപ്പ നമ്മൾ ഒരാള് വർക്ക് ചെയ്താല്.. ആ വർക്ക് ചെയ്യണം ഞമ്മൾ മറ്റൊരാളോട് പറയല്ലോ. അപ്പൊ ഓര് കൂടി ഇഞ്ഞഹ് അവിടെ കൂടാനൊരു ആഗ്രഹം വെരും. അപ്പൊ ഓര് വന്ന് കൂടും. അങ്ങനെയാണ് ഇപ്പത് മെച്ചപ്പെട്ട് പോന്നത്.
അതാ
ഈ ടീച്ചേഴ്സാള് മെച്ചെണ്ടായാൽ നമ്മള് അവിടെ കയ്ച്ചിലാവും. നമ്മള് ചെയ്യ്ണ വർ. അവിടെ സക്സസ്ഫുളി ആകും ആ ടീച്ചേഴസേള് നല്ലത് കിട്ടണം. അതാണ് മെയിൻ ആയിട്ട് വാണ്ടത്. അത് ഞമ്മൾ സ്കൂൾ പഠനത്തിലായാലും. ഈ ഇങ്ങൻത്തെ ഓരോ പഠന കോളേജ് പഠനര ഒക്കത്തിനും. ടീച്ചേസും ഉസാറാണോ എന്നാ വാക്കി ഷാറായി വരും.
പ ഉഷാർ നമുക്ക് ഇൻറസ്റ്റ് കൂടിയലും ടീച്ചർമാര് അന നല്ലതീ ആവുമ്പോ. നമ്മുക്കും നല്ല പഠിക്കാൻ താല്പര്യം കൂടി വരൊല്ലോ.
ആഹ് അതെ ആഹ്
പിന്നെന്താ വേറെ. വേറെ ക്കൊ നല്ലേന്നെ ന്നാ ശരി ഇല്ല. ആഹ് ശരി